ആഹ അങ്ങനെ ഏതായാലും പറയാ അന്ന് മൂന്ന് ലക്ഷം പോലെ എന്റെ മൂന്ന് ലക്ഷത്തിന്റെ മേലെ മോനക്ക് ഒരു എപത് എൺപത് എൺമ്പത്തഞ്ചാ ആ അന്റെ മല തൊണ്ണൂറിന്റെ തായായിട്ടേ മോനിക്കോ ആയിക്ക്ണ് അപ്പത്തെ ബുദ്ധിമുട്ടില് അപ്പൊ ആരുല്ലേനി പിന്നെ ഹോസ്പിറ്റലൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ നേത്ത് പിന്നെഞാന് ബാങ്കിൽ പോയിട്ട് സ്വർണം ബെക്കലും അതിന്റെ വല അതും തന്നെ കുട്ടികളുടെൊക്കെ തന്ന് അങ്ങനെ വെച്ച് പിന്നെ ഇങ്ങോട്ടും ശരിയാവണ്ട ഇങ്ങിട്ട് പിന്നെ കടന്റെ അവിടെള്ള ആൾക്കാർ ലീഗിന്റെ ചെങ്ങായി കൂടി കുറച്ച് ഒപ്പിച്ചിട്ട് കുറച്ച് കൊടുന്ന് അങ്ങനെ ചാർജ് ചെയ്ത് പിന്നെ അപ്പത്തി പിന്നെ എന്ത് ചെയ്ത് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്ഞ്ഞപ്പോ നമ്മളെ കോഴിക്കാടൊക്കെരു ഗ്രൂപ്പ്ണ്ടാവുംല്ലോ കച്ചറ വണ്ടിക്കാര കൊണ്ട ഒരു കോയി വണ്ടിക്കാരുടെ അങ്ങനെ ആ ഗ്രൂപ്പ് വിടാൻ പറഞ്ഞഞ് വിട്ട് അങ്ങനെ അപ്പൊ എല്ലാരും കോയിക്കോടെ എല്ലാ ഭാത്ത് മലപ്പുറം ജില്ല കേരളത്തിലുള്ള മൊത്തത്തിലുള്ളതോ എങ്ങനെയ കൊറേ ഒരു ആൾക്കാര് നൂറായിട്ടോ ഇരുന്നൂറായിട്ടോ അങ്ങനെ സ്കാനർക്ക് ഇടങ്ങിയോ ആ വിട്ടല്ലോ അടങ്ങി അപ്പത്തെതിൽ ഇങ്ങനെ പൈസ വെക്കാതെഎപ്പ ആഹ് ഇന്നിപ്പോ ചെയ്യ ഒരാ ആ കടം ചോയിച്ച ഇത്രേം പൈസ ആരും തരുന്നില്ല ഉള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ കട അപ്പ ഹോസ്പിറ്റല അപ്പ കുടുന്ന ആക്കിയ സയത്ത് ആദ്യം കൊണ്ടായി ഹോസ്പിറ്റലില് കുറച്ച ചെലവായി പിന്നെ വടുന്നപ്പ അപ്പൊള്ളതൊക്കെ ഒരു കൊറ പൈസ ചെലവായിക്ക് അതൊക്കെ വ ങ്ങനെ ഒപ്പ ഉവരൊക്കെ അങ്ങനെ ശരിയാക്കി പിന്നെ അഡ്മിറ്റ് ആയിന്റെ ആവശ്യമള്ളത് പിന്നെ നമ്മള് നോക്കണ്ട ഒരാൾ ഒരാളോട് പറയാൻ പറ്റൂലല്ലോ അങ്ങനെ കൊറേ അങ്ങനെ സ്കാനർ കൂടി വിട്ട തുടങ്ങി പിന്നെ വരുന്നവരൊക്കെ പിന്നെ മാപ്പന്റെ കയ്യിൽ എന്തേലും കാണിക്കുമ്പോനണ്ട അങ്ങനെ ആ അങ്ങനെ കൊറൊ വിശ്വാസായി അങ്ങനെ പിന്നെ ഞാനെന്തു ഇങ്ങോട്ടും പിന്നെ ഈ കാണിക്കാൻ പിന്നും പിന്നെ ഡിസ്ചാർജ് ചെയ്തിന്റെ ശേഷവും വേണ്ടേ കാണിക്കാൻ ആഴ്ച കൊച്ചിയിലൽ ആ്ച്ചയിൽ കാണിക്കാൻ പോകണം അങ്ങനെ കയ്യിൽ കിട്ടിയ പൈസക്കൊ ഹോസ്പിറ്റലിൽ കൊടുക്കു ചെയ്ത പൈസയും വേണ്ട അങ്ങനെ പിന്നെ എന്റെ കൂടെ പഠിച്ച കുട്ടികളെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പ്ണ്ട് പ്ലസ് വന്ന്ല് പഠിച്ച ഗ്രൂപ്പ്ണ്ട് ബൈക്കൊക്കെ എങ്ങനെ ആക്സിഡന്റ്ക്കണ എന്നൊക്കെ പറഞ്ഞഞ് വിട്ടപ്പോ അവരെല്ലാരും കൂടി ആ ആവശ്യ ബുദ്ധിമുട്ടാണ്പ്പ പിന്നെ എല്ലാരും ആഹ് ബുദ്ധിമുട്ടാണ് പിന്നെ അവര് കണ്ടായിരുന്നങ്ങാണ്ട് എല്ലാരും കൂടി പറ്റണമായി എന്റെ കൂടെ ഞാന് പത്താം ക്ലാസ്സില് ആദ്യം ഞാന് വേറെ സ്കൂള് പടിച്ന് പിന്നെ അതിന് ഒരു വിശത്ത് പോയപ്പോ പിന്നെ ഞങ്ങള് എത്ര മർക്കസ് പോയി അപ്പൊ അവിടെ പച്ച കുട്ട്യോള്ണ്ടന്ന് ഒ ആദ്യത്തെ വേച്ചന് വത്ത് അപ്പോ, അത് പർദീം, മൊക്കെനിക്കെ ട്ടിട്ട്ള്ള മർക്കസാണ്. അപ്പൊ അയില് കൊർച്ച കുട്ടികള. അപ്പ യ്ല്ള്ള ആൺകുട്ട്യാളും, പെൺകുട്ട്യാളും, കൂടി ഒപ്പിച്കാണ്ടൊര്. ഇരുവയ്യാരത്തിന്റെ മേല. ഇരുവ ത്തയ്യാര്ത്തഞ്ഞൂറ. അങ്ങനെ ഒപ്പിച്ചെല്ലാരുകൂടി ആ എല്ലാരും കൂടി ഒപ്പിച്ചിട്ട് എല്ലാരും ഇപ്പൊര് ജോലിയൊക്കെ ആയോരല്ലേ സാനങ്ങളൊക്കെ അതെല്ലാരുകൂടെ ഒപ്പിച്ചെന്ന് പിന്നെ ആ പിന്നെ അവ്ട്ന്ന് പിന്നെ പിന്നെ ഓരോരുത്തര് കു അയ്ല് പെടാതെ ഓരോരുത്തര് ആയിട്ട് യൂ, അമ്മള് അവരെ കൊണ്ട് വീതം മയ്രി രണ്ടായിട്ടും നാലായിരം. ഒറ്റക്ക് അങ്ങനൊക്കാണ്ട് തന്നേ. ഉം, പിന്നെ, അതൊക്ക പത്താക്ലാസ്സ്‌തെ ഗ്രൂപ്പ്‌ അന്ന് പർഞ്ഞിട്ട് ഒരു വിവരൂയ അപ്പൊ കൊറേ കുട്ട്യേള്ണ്ട്. പത്താം ക്ലാസ്സ്‌തെ ഗ്രൂപ്പ്. ലോക്ക, അപ്പൊ അവര് ആ, അവര് അ പ്പ നമുക്ക് നോക്കാ ന്തെങ്കിലും. ഞങ്ങക്കൊണ്ട് കയ്യിണമാരി വെരേ, എന്തേം ചെയ്യട്ടാ ന്നൊക്കെ പർഞ് പിന്നെ ഓല് കൊർച്ച കൈഞ്ഞിന്റെഷം. ഇന്നെ ഒരു പെണ്ണ് വ്ൾച്ങ്ങാണ്ട് പർഞ്. കൊർച് പൈസൊത്ട്ണ്ട്, വീടൊക ഓടെന്നൊക്കെ ചോയ്ച്ചങ്ങനെ വന്നു. ഓള് ഓളെ മാപ്പിളീം കൂടി വ. ന്ന്, നാപ്പെട്ടായ്ര്ത്തി എണ്ണൂറ് രൂപേ. വന്ന്. ആ, അങ്ങനെ എല്ലം കൂടി. എല്ലാരും കൂടി തന്നതെറ്റ് കൊറേ ബാങ്കിലാണ്ട് കൊറേ അട്ച്ച്. ഞ്ഞി രണ്ട് ലക്ഷ ത്ണ്ട്. ബാങ്കില്. മ്, പിന്ന അയ്ല് ആ. ത്രേ അട്ച്ച്. അയ്ല് പൊ രാൾ ദ് ഒന്നട്ക്കാള്ളത് പ്പൊയ് ന്റടീ ത്ര. കൂട് ന്റെ മാപ്ല കോയ് കടമക്ക്ട്ത്. സ്വർണ്ണം വെച്ചിട്ടന്നെണ് ട്തീന്യത്. അപ്പൊ അതയ്ന്റടീ കൂടി പുത്ക്കി ക്കാവന്ന്. പ്പൊ ഇതീന്ന് കിട്ട്യ അയ്മ്ബീനായിർപ്യ ട്ത്ത്ട്ട്, അത് ഇട്ത്. അത് ഇട്. ദെല്ലെങ്കില് മറ്റേ രണ്ട് ലഷണ്ടാവൂലേനി.
ആ, അല്ലെങ്കില് പിന്ന ഇപ്പം ഈ അട്ത്ത ദീസല്ലേ, കൊർഞ്ഞത്. പൊന്നിന്. അയ്ന്റെ മുന്നെ ഇട്തങ്ങ് വിറ്റാ ന്നാലും.
അതന്നെ, ആ അപ്പ വിക്ക ആപ വിറ്റ് കണ്ട് ഇട്ക്കാ ള്ളത് ഒറ്റ ഒന്നും. ല്ലെ ണോ. ഈ ഒന്ന്ള്ളതാണ്. അത് അപ്പൊ ന്റെ മാപ്പള പറഞ്ഞു. അത് ഇട് കണ്ട. നമ്മള് വേറ ട്ത്ത്ട്ട്, ഞ്ഞത്ങ്ട്ട്ട്ത്ത്ട്ട്, പിന്നെ അതാണ്ട് നമ്മക്ക് വെക്ക. ആ ർഞ്, ആ അങ്ങനെ പിന്നാതായാലും ഇട്ത. ത്ത്, പിന്ന ന്റെ നാതൂന്റ കുട്ടിന്റ ചെയിന്ണ്ട്. ബാക്കി പിന്ന ഇന്റതാണ്. പിന്നെ കൊയ് പ്പല്യ. അപിന്റെ ന അപ്പ അട്ത്, ആ അപ്പട്ത് ആ. പ്പട്ത്ത് തേമാരി അട്ച്കാണ്ട് ന്റെ ആങ്ങള്ന്റത് ന്റെ ആങ്ങൾക്ക് ന്താ പൈസ. ക്കാവശ്യവന്നപ്പോ അവടെ കച്ചോടം വെച്ചപ്പോ. ന്റെ പേര്ല് വെച്ചതേനി, അവര് അപ്പൊ നാനാണ് ഞാന്. പ്പ്ളും ഞാബാങ്ക്ക്കും തിനൊക്കെ പോണോണ്ട് ന്റെ പേര്ല് വെച്ചിക്ക, ക്കൗണ്ട്മ്മേ ന്റെ കൗണ്ട്മ്മ വെച്ച്ക്ണ് എന്നിട്ട ഓന്. ഒരു ലക്ഷട്തൊട്തീനി, അപ്പൊ അവള് അവൾത് വെച്ച്ക്ക്‌ണത് ഒരഞ്ചവന്റെ ചെയ്നാണ്. ഒരു ഒരു ലഷത്തിനും മേണ്ടിട്ട് അഞ്ചവന്റെ ചെയ്ന് വെച്ചതാ, അപ്പൊ രണ്ടും കൂടി ഇന്റതോ. ഓൾതും കൂടി രണ്ട്ത് ഒരൊറ്റ ദിവസം പുതുക്യാക്കാൻ പോയപ്പള്. രണ്ടുംകൂടി ഒന്നിമ്മലാക്കാന പറ്റ്ണല്ല, രണ്ടെർണ്ണം ഒരു പേര്ല് രണ്ടെർണാക്കാൻ പറ്റൂലാർഞ്ഞപ്പോ.? ആ ഇപ്പ ഇന്റെത്ണ്ടേയ്നി രണ്ട് വളീ ഓ ഒരു മൂ. തരാന്താണ്ടേനി, അത് ങ്ങട്ട് തന്നിട്ട് അപ്പ രണ്ടുംകൂടി അയ്മലാക്കി. അപ്പ ആ വള ഇട്ട് കൊടുന്ന് ഇട്ട് തൊ ടങ്ങിട്ടോള്ളൂ. ഇത് വരേ കൊറേ കാൽത്ന് നേഷം ന്റെ മാപള ഗർഫ് പോയന്ന് ഏയൊല്ലം മുന്നേ. മുന്ന പോണ്ടീന് മുന്ന വെച്ചതേനി അതാ. അത് പൂതിയ്ക്കൊന്ന് ടാനും വേണ്ടീട്ട് ന്റെ കൈമെടലൊട്ങ്ങീട്ടൊള്ളൂ.
ഞങ്ങളപൊ ഒർങ്ങീചാ തോണ് ണ്ട്. അങ്ങന, അങ്ങനാ അ വള. ഞാനൊരായ്ചായ്ട്ടൊള്ളു കൈമെടൊലൊട്ങ്ങീട്ട്. അപ്പോത്തിനെല്ലേ ഇത് സംഭവി. പിന്നെ പ്പോ ന്താ ചെയ്യാ, രണ്ട് മനസോടെ കൈമന്ന് രണ്ടും ഊരീട്ട് ഹോസ്പിറ്റൽന്ന്. ഊരി പോയി ബാങ്കിന്ന് ഊരി ബാങ്കിലക്കാ കൊണ്ടായത്.
അ ആ. ആ ശരി ന്നാലും വേണ്ടില ആ ന്നാലും വേണ്ടില വേറൊരാളോട് ചോ അമ്മളെണ്ട്ത്‌ടെങ്കിലേ ആ അല്ലാണ്ട് അമ്മൾതല്ലാണ്ട് വേറൊ
ഇത് വെക്കുമ്പോ അമ്മക്ക് പറ്റൂല ആ അതന്നെ അമ്മങ്കി തെങ്കിലും അതന്നനീ ന്റെ ന്നാത്തൂന്റെ കുട്ടീന്റെ നാത്തൂൻ പർഞ്ഞ് ഇഞ്ഞ് പൊർത്ത്ന്ന് ആരോട് പൈസ വാങ്ങണ്ടഞ്ഞി ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലെങ്കിലോ? ഓന്റെ മോൻന്റെ ചെയ്ന് ഇണ്ട് ഇവടെ. ഇവ്ടെ പെരീ തന്നെ നീ ഇമ്മാന്റെര് തന്റെ ഇച്ചഹ് വാങ്ങി അന്റെ അതൊന്ന് കൊണ്ടേച്ചാളാ ന്നിട്ട് ഇയ്യ് പ്പം ഇച്ച് പർഞ്ഞോട്ത് ന്നൊക്കെ പൈസ കിട്ടൊല്ല അപ്പൊമ്മക്ക് അത്ട്ക്കാന്ന് പർഞ്ഞ്. അപ്പപിന്നല്ലാർക്കും ഇട്ടതല്ലേ അപ്പൊ പൈസ കിട്ടല്ലോ അപ്പമ്മക്ക് എട്ക്കാന്നർഞ്ഞ് അപ്പൊ ഒര് ചെയിന് വെച്ചു ഒര് ചെയ് കുട്ടിന്റെ ഒരു ചെയിന് വെച്ച് ഇനി ഒരു ചെയ്ന്ണ്ട് അപ്പൊ ഇനിയിപ്പ ത് പുത്ക്ക്യക്കാനാവുമ്പ എന്തയ്യാ അപ്പൊ ഇറ്റത് കൊണ്ടേയ് വച്ച്കാണ്ട് അതാണ്ട് ഇട്തൊട്ക്കാ. കൊയ്പ്പല്ല്യ അപ്പൊന്നാത് മേത്ത്ന്നെ അവർ പെരപ്പണിയൊക്കെ ഇള്ളതാണെ അപ്പൊ അവർക്കൊക്കെ വെക്കണ്ട്യരൊല്ലോ അത്‌ ബേങ്കില് വെച്ചിട്ട് എന്തായിട്ടൊക്കെ ആ
തെ അമ്മളത് മനസ്സിലാക്കീട്ടന്നെ കൊട്ക്കണം അല്ല അവര് ചോയ്ക്ക്യാൻ കാത്ത്ക്കര്ത്. ഓലെ മൻസ്സിലാക്കിങ്ങാനും ഉം കാരണം അമ്മൾക്കൊരു ബുദ്ധിമുട്ടിലോല് സ സഹായിക്ക്യുനേരം ന്നമ്മള് ഓൽക്കും അങ്ങനെ ഒര് പെട്ട എന്താ പറയാ മാം ചോയ്ക്യാത്ത രീതിക്കെന്നെ അമ്മളത് എടുത്തൊടുക്കണല്ലോ.
ആഹ് അതെന്നെ അപ്പൊ പിന്നെ ന്റെ മോന്റെ ചെറിയൊരു അര്പവന്റെ ചൈനുണ്ട്. അപ്പഞ്ഞിപ്പോ അത് ഏതെിലും വെച്ചിട്ട് ഇന്റൊരു ചൈനുണ്ട് അതും വെച്ചിട്ട് ഓൽതാണ്ട് ഇട്ത്തൊട്ത്താ പിന്നെ ന്നമ്മൾതായിലെ. പിന്നെ ന്നമ്മളും ബേങ്കായിട്ടായാ മതിയല്ലാ പിന്നപ്പം പണിക്കും ആണ്ട് പോയി തൊടങ്ങിയാല് ആണ്ട് തോളൊ മോനെല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ചീ നൃത് ഇവിടെ ഞങ്ങളെ ഇവ്ടെ താന്നൂര് എം ഇ എസ്. പത്ത് നാപ്പയ്നാർപ്പ്യയോളം മാ ഒരു കൊല്ലത്തിന് വരും. പഠിക്ക്ണില്ലൃ വെർതെ കൊണ്ടോയി പൈസ കൊണ്ടോയി കെട്ടിം വെച്ച് ചേർത്തി. അതിന്റെ മാപ്പിള ഗൾഫിലൊയ്നി അപ്പൊ അതായി അങ്ങനെ അപ്പംങ്ങട്ട് ഗൾഫ്ന്ന് മറ്റാള് പോയിട്ട് ഏഴൊല്ലം വരാതെ ന്ന്ന്നീനി. ഒന്ന് അവ്ടെ കുട്ങ്ങീതാണ് ഇക്കാമിം അട്ച്ചൊട്ക്ക്ണില്ല്യ വിസിം പുത്ക്കി കൊടുക്ക്ണ്ല്ല്യ സാലറിം കൊട്ക്ക്ണ്ല്ല്യ അങ്ങനായിട്ട് ഏഴൊല്ലം നിന്നെ എന്റെ കല്യാണം കയ്ഞ്ഞ് ഒരു കുട്ട്യായി കുട്ടിക്ക് ഒരു വയസ്സാ ആഹ് അ ഇപ്പം പോയതാണ് ഇവ്ടെ ഏയൊലംകൈഞ്ഞേനേശം വന്നത് അപ്പൊ പോ അപ്പ് അപ്പൊ അവ്ടായ സമയത്താണ് ആ ഏയ്കൊല്ലം കഴിഞ്ഞിട്ടാണ് ആപ്പാ ആ സമയത്താണ് ഇന്റെ മോനെ ചേർത്ത്യത് അപ്പന്റെ. നാതൂന്റെ മക്കളൊക്കെ ഈ സ്കൂൾ ളാ പോണ ഇവിടന്നല്ല
ഏ അല്ല ചോയ്ക്കട്ടെ അത്രോം നിന്നോ?
വരാൻ പറ്റ്‌ണ്യ്യ അവര് പുതുക്കി കൊട്ക്ക്ണിയ്യ ഈക്കാമ്മ പുത്ക്കി കൊട്ക്ക്ണ്ല്ല്യ വിസ അട്ച്ച് കൊട്ക്ക്ണ് ചെയ്യ ജോലി പോണ്ടെ ജോലിക്ക് പോണ്ടെ പിന്നെ വെർതെ അവര്ക്ക് ഭക്ഷണം കൊടുക്കണ്ടേ ആ ജോലിക്ക് പോവ്ണ്ട് അവര്ക്ക് അവ്ട്ന്ന് അന്നാന്നത്തെ ചെലവിന്ള്ളത് ക്ക് നാട്ട്കയക്കാൻ കൊട്ക്കൂലെ എ പ്ലെങ്കിലും കൊർച്ച് കൊട്ക്കും ചെലവിന് അപ്പ അതീന്ന്എന്തെങ്കിലും പിസ്ക്കി പിസ് വെച്ച്ട്ട് ഫീസ് അട് ഇങ്ങട്ട് അയക്കുമ്പം ഫീസട്ക്കും ന്നിട്ട്ന്റെ അമ്മോസാകിം അമ്മായിമിം കൊടോയി അട്ക്ക അറിയോ അങ്ങനെ ഞങ്ങളട്ക്കോ അപ്പൊ അവിടെ ചേർത്ത്ണ സമയത്ത് വല്യയ കൊയ്പ്പല്യാനി ഒരു മോനല്ലൊള്ളൂ അപ്പം ഇപ്പിം പണിക്കോവ്ണ്ട് അപ്പം കു കുട്ടീന്റെ പട്ത്തം നടക്കപ്പം കൊർച്ചെ ത്തേലൊക്കെ മതിയല്ലോ ചെലവിന്. അപ്പപിന്ന അവന് നല്ലോട്ത്ത് പഠിപ്പിക്കും മറ്റൊരൊക്കെ ല്ലതീല് പഠിക്ക്ന്ന നാത്തൂന്റെ മോൻ കളക്ക അപ്പൊ അമ്മള് അവ്ടെ ചേർ ചേർത്തിം ചെയ്ത് പിന്നെപ്പോന്താ അവനെ ചേർത്തി ഇവിട്ന്ന് ന്നാട്ട്ക്ക് വന്നിട്ടോ ഈ ആക്സിഡന്റ് ആണ്ടേന്റെ മുന്നെവരെ എന്നാലും വേണ്ടില്ല എങ്ങനെങ്കിലും അടക്കാണ്ട് കിണ്ടണോണ്ട് നേരം വൈകീട്ടായാലും ഫീസ് അട്ക്കും. അങ്ങനണ്ട് പോയി പിന്നെ ഇപ്രാവശ്യം സ്കൂൾ തൊർക്ക് ന്നേനെ മുന്നേ കഴൂലല്ലോ. അങ്ങനെ നാനും അവിടെ പോയിട്ട് ടി സി ക്ക് അപേക്ഷ കൊട്ത്ത് അപ്പൊ കൊറേ നോക്കി പറ്റോച്ചിട്ട് അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു കൊല്ലത്തെ ഫീ രണ്ടു ഗണ്ടു അടക്ക ബസ്സിന്റെ ഫീസും അടക്ക അപ്പൊ തന്നെ ഇണ്ടാവും പത്ത ഇരുവിതിനായിരത്തിന്റെ അടുത്ത് എങ്ങനെ ആ ബസ് ഫീസും എല്ലും കൂടി അപ്പൊ പറ്റുല്ലറഞ് ആ ബാക്കി ബാക്കി പിന്നെ പണിക്കൊക്കെ പോയി തുടങ്ങിയാല് നമുക്ക് അടക്കാ എല്ലാരും അങ്ങനെ അങ്ങനെ മാറ്റിട് ഇവിടെ അടുത്ത് ഗവ- ഉം എന്റെ മാപ്പിള പറയുമ്പോ ഗവൺമെന്റ് കൊണ്ട ചേർത്ത പറഞ്ഞ് അങ്ങനെ ചേർത്താന്ന് ആ അതും കിട്ട അവിടെ ചേർത്തില അതാ വിറ്റ് അങ്ങനെ ഞാന്
പൈസഉള്ളരും ഇല്ലാത്തലും ഉള്ള കണ എല്ലാരും ഒരു വിധം ആൾക്കാരും ഗവണ്മെന്റലാ പിന്നെ ഭക്ഷണവും കിട്ടുന്നുണ്ട്
ആഹ് അതേനാടി ന്റെ മാപ്പിളെ എന്റെ മാപ്പിളെ നാനും കൂടി പറയാൻ അവനക്കൊരു സൈക്കിളേും വാങ്ങികൊടുതുങ്ങേണ്ട ഇപ്പ വിളിക്കാട്ടാ
ആ ആഹ് ആയിക്കോട്ടെ